ഹലോ
കേൾക്കുന്നില്ലേ
ആ കേ
എന്തൊക്കെ വിശേഷം നോക്കാ
പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പോന്ന് ഇവിടെന്ന് പറയുമ്പോഴേ ഇപ്പം ഇവിടെയൊക്കെ നല്ല മഴയടാ അപ്പോ ഞങ്ങടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു.
തന്നെ ഇന്ന് ഇവടെ പെയ്തിട്ടില്ലട്ടോ എവിടന്ന് മഴ കൊറവാണ്.
ആന്നോ
രാവിലെയാണ് ഇറ്റ ഇന്നലെ രാത്രി നല്ല മഴ ഇണ്ടായിരുന്നു. അപ്പ രാവിലെ എണീറ്റപ്പോ മുറ്റൊക്കെ നനഞ്ഞു കെട് കണ്ട് പിന്നെ അങ്ങോട്ട് പെയ്തിട്ടല്ല പിന്നെ ഉച്ചക്ക് ഒരു ഇത്തിരി ഒരു പത്ത് മിനിറ്റ് പോലു ഇല്ല, ജസ്റ്റ് ഒന്ന് വന്നങ്ങാ ചാറി ഇങ്ങാണ്ട് അങ്ങനെ പോയി, അത്രേ ഒള്ളു. ഇന്നലെക്കെ അത്യാവശ്യം മഴ ഇണ്ടായിരുന്നു.
ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയല്ലേ. പിന്നെന്ന് പറയുമ്പം ഇവിടെ കറണ്ട് പോക്കൊക്കെയാടാ, മീൻസ് അറിയാല്ലോ മഴ പെയ്യുമ്പം സ്വാഭാവികമായിട്ടും പോവൊല് കറണ്ട് പോവൊലോ അതക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടാണ് കുഞ്ഞൊക്കെ ഉള്ളത് കൊ
പിന്നെ ആ, അപ്പോഞ്ഞ് ഇൻവേർട്ടർ ഉണ്ടാവോണ്ട് പിന്നെ അയിന്റെ അത്രൊരു ബുദ്ധിമുട്ട് തോന്നൂല്ല.
അതെ, ആണോ?
ആ പിന്നെ കറണ്ട് പോണത് അറിയില്ലല്ലോ. ക്ക് ലേറ്റിൻ്റിം കാര്യത്തിൻ്റിം ബുദ്ധിമുട്ടില്ല്യല്ലോ ആ ആ അത് പിന്നെ ഇന്റെ വീട്ടില് പോവുമ്പോ എനക്ക് അതുപലെയാണ് ഭയങ്ക ബുദ്ധിമുട്ട അവ്ടെ ചെന്ന് കഴിഞ്ഞാല്. മക്കൾക്ക് ഇങ്ങനെ ശീലായിട്ടേ പിന്നെ അവടെ ചെല്ലുമ്പോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഓ ഓ ഓ പിന്നെ ഇവിടേന്ന് പറയുമ്പം മഴ കൂടിക്കൂടി ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഞങ്ങടെ വീടിന്റെ അട്ത്ത് പിന്നെ കുറെേ കുട്ടികളൊക്കെ കളിക്കുവാര്ന്നു പെട്ടെന്നൊരു മഴ പെയ്തിട്ട് പിള്ളേർ സ്വാഭാവികായിട്ടും മഴയത്ത് ഇങ്ങനെ കളിക്കുന്ന് ആ ഒരു രീതിൽ അങ്ങനെ നിന്ന് കളി ക്കുവാര്ന്ന്. ഒരു നാലഞ്ച് പിള്ളാരുണ്ട് അതത്യാവശ്യം എനിക്ക് ഒരഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാ, ആൺ പിള്ളേരാ. ഈ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുമ്പ തന്നെ മഴാ ഇത്രയും പേര് കാറ്റ് നന്നായിട്ട് അടിച്ചിട്ട് ആ മരം ഒടിഞ് വീണ് ഇവിടെ ഞങ്ങളടെ വീടിന് കുറച്ച അങ്ങോട്ട് മുമ്പോട്ട് കാരണം ഇവിടെ -
സംഭവിച്ചിട്ടില്ലല്ലോ
കുട്ടി- ഇതിന് കുഴപ്പം ഒന്നും ഇല്ല
ഉം പേടിയാണ് ഇപ്പൊ ഇനിയിപ്പോ ഈ മഴ പെയ്യുന്ന വരെ ടെൻഷനാണ് തന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ നോക്കുമ്പോ സ്റ്റാർ- സ്റ്റാറ്റസ് കണ്ടു കസിന്റേത് അപ്പൊ ഒരു കുട്ടി ആറാം ക്ലാസ്- പഠിക്കുന്ന കുട്ടിയാ കുളത്തിലിറങ്ങിയതാണ് പിന്നെ പ- പത്ത് മിനിറ്റം മിന്നിട്ട് ഒള്ളു മുങ്ങിയിട്ട് പറ അപ്പൊ ഇ എല്ലാരുംഎത്തി- എത്തലും പക്ഷെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയ ഉമ്മാന്റെ വീട്ടിലും- എന്റെ ഉമ്മാന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കുട്ടിയാണ് അത്യാവശ്യമാക്കി വായി നല്ല കുട്ടിയാണ് ഫുട്ബോളിനാണെങ്കിലും ഇല്ലില്ല നിന്തൽ, നീന്തൽ - അറിയും എന്നും പറയുന്നു. അറിയില്ലാന്നും പറയണ്ട് എല്ലാരും. ഇനി എന്താണുള്ളത് സത്യം. സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തായാലും കുട്ടി ഇപ്പം ഇന്ന് സൺഡേയും കൂടെയല്ലേ, ഇപ്പൊ സൺഡേസ് ഒക്കെ ആവണ സമയത്ത് മക്കൾക്കു തന്നെ അതൊക്കെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് നീന്താൻ പോവാ ചാടാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വീട്ടുകാര് ആര് പറഞ്ഞാലും കേൾ കേൾക്കൂല ഇപ്പത്തെ മക്ക
പിന്നെന്ന് പറയുമ്പോ ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട എന്താന്നറിയോ കാരണം ഒന്നാമത്തെ കാര്യന്ന് വെച്ചാൽ മഴക്കാലമാണ് അപ്പൊ വെള്ളം നിറയെ ഇണ്ടാവും. മനസ്സിലായോ അത് അതൊന്നാമത്തെ. തെര ആണ് കൂടുതലും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുഴകളാണെങ്കിലും. ഇപ്പോ കേണറിലാരും കുളിക്കാൻ പോത്തില്ല എന്നാലും ഞാൻ പറയാ. കിണറായാലും ഇപ്പം നിറയും മഴ.
സത്യം എത്ര പെട്ടെന്നാ നിറഞ്ഞതെന്ന് അറിയോ ഞങ്ങക്ക് രണ്ട് റിംഗ്. മൂന്നു റിംഗ് ഏറും എന്നുവെച്ചാൽ മോട്ടർ ഇടുന്ന സമയ. ത്ത് രണ്ട് റിംഗ് നമുക്ക് താഴും പിന്നെയും അത് കുറച്ച് കഴിയുമ്പോഴേക്കും. ഇത് മൂന്ന് റിംഗ് നമുക്ക് അങ്ങനെ. ഇപ്പ വേനൽക്കാലത്ത് നമ്മൾ ഒപ്പിച്ച് ഒപ്പി ച്ചൊപ്പിച്ച് ങ്ങൾ ചെറിയ റിംങ്ങാ നീ ഇത് കഴി ഓ കഴിയാനാവോന്ന് പേടിച്ചു പേടിച്ചു പേടിച്ചന്ന് ഈ രണ്ടു മൂന്നു ദിവസം മഴ പെയ്തേനെ ഫുള്ള് റിങ്ങും മൂടി. എത്ര പെട്ടെന്ന് അറിയോ ഞാൻ പറയാ ഇത്രയേ ഒള്ളൂ. മ വെള്ളം കൂടാൻ വിചാരിച്ച എത്രയള്ളൂ പക്ഷെ ആ ഒരു വെള്ളത്തിന് വേണ്ടി എത്ര പേരാണ് കഷ് ഷ്ടപ്പെടുന്നത് വേനൽക്കാലത്ത് ഭയങ്കരായിട്ട് എന്ത വെച്ച് കഴിഞ്ഞാല് ചൂടോ ഇപ്രാവശ്യത്തത് നല്ല ചൂടല്ലേ പിന്നെ ആ എന്തൊക്ക ആ മഴ മഴയും തന്നെ ന്ന കാലം തെറ്റി റ്റ്യ മഴ കാണാം വേണ്ട സമയത്ത് മഴയില്ല എന്നവച്ചുക്കഴിഞ പ്രകൃതി തന്നെ പ്രകൃതിയെ മൊത്തം ത്തം മനുഷ്യൻ നശിപ്പി വെച്ചികോണ്ടിരിക്കല്ലേ മലയാ എങ്കിലും കു ഇടിച്ച് വീട് വെച്ചിട്ടും ഫക്ടറികൾയാ ളായിട്ടും അല്ലെങ്കിൽ കല്ല് കോറികളായിട്ടും അങ്ങനെ ഫുൾയായിട്ടു നശിപ്പി വിച്ചോണ്ടിരിക്കല്ലേ പൊഴയാണെങ്കിലും മണൽ വാരി അതുപോലെ തന്നെ അ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അ പിന്നെ ഇപ്പർ പോയിന്റ് വളച്ചു കെട്ടി ഇട്ത്തുട്ടും അങ്ങനെ അതിനും തന്നെ കവിഞ്ഞു ഒഴിക് നിക്കാനുള്ള ഒരു ഗ്യാപ്യില്ലല്ലോ ഇപ്പൊ
അതെ
അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും കേൾക്കുന്നതും ഈ പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും ഇങ്ങനെത്തെക്കോട്ടെനവധി ഇങ്ങനെ മഴ പെയ്യുമ്പോ സത്യം പറഞ്ഞാൽ പേടിയാണ് ഒരു ദിവസം നിക്കാണ്ട മഴ പെയ്തു കഴിഞ്ഞാ അപ്പൊ നമ്മള് സോഷ്യൽ മീ ഷ്യൽ മീഡിയാണ് ചെക്ക് ചെയ്ത് നോക്ക ആർക്കെങ്കിലും എന്തങ്കിലും പറ്റീക്ക്ണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ഇതുക്ക
വാ
ആ ഭാഗത്തെ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞപ്രാവ റ്റ്യമായിട്ടെന്തെങ്കിലു ഉണ്ടായി
മഴയത്ത് അങ്ങനെല്ല ഇപ്പൊ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഈ ഒരു ഇത് മ്മു നടന്നായിരുന്നു അല്ലാതെയോന്നും ഇല്ല അല്ലാന്ന് പറയുമ്പോ ഈ നമ്മള് സത്യം പറഞ്ഞാലേ ഇപ്പം ആദ്യത്തെ കണക്കൊന്നും അല്ലട്ടോടാ ഇപ്പഴന്ന് പറയുമ്പോഴും മിന്നല് തന്നെ ഏറ്റിട്ട്
ഓ ഓ ഞങ്ങള ഏരിയയിലാണ് ഇപ്പോ ഒരു നാല് കുട്ട്യേള് നാല് ഏകദേശം പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു മൂന്നാല് കുട്ടികൾയിപ്പോയാടുത്ത് മരി ച്ചല്ലോ ഫസ്റ്റ്ത്തെ ഇല്ലേ അത് ഞങ്ങളടെഏരിയൽലാണ് ഞങ്ങള ഏരിയാൽ ആ മക്കൾ മരിച്ചത് ചെലവടെ കുന്നുപുറാണ് അപ്പൊ മക്കളെ നമ്മള് കുട്ടികളൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ പോലന്ന് അങ്ങനെ ഒരു അംഗീകൃത ടൂറിസ്റ്റ് പ്ലേസ് അല്ല നമുക്ക ഒരു ഇങ്ങനെ കുട്ടികളൊക്കെ ഒരു വൈബ് തേടി പോകുന്ന ഒരു കാലകാലം ആഹ്ണല്ലോ ഫോട്ടോ എടുക്കാനും അതുപോലെ ത അത്ര ഒഴിഞ്ഞിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മ മലയിടെ മുകൾലാണ്. അവിടെ മക്കൾ എപ്പോഴാണ് സംഭവിച്ചെ ഒപ്പൊള്ള മക്കളോട് മരി ക്കാത്ത മക്കളോട് ചോദിച്ചാൽ പോലും അവർക്ക് അറിയിണില്ല എന്താ സംഭവിച്ചുന്നു. ഒരു സൗണ്ട് കേട്ടത് മാത്രം ഓർമ്മണ്ട് ഓര്ക്കുന്നാണ് പിന്നെ ഒരു ഇപ്പൊ ബോധല്ല - ച്ച് പോയതാണ് ഒക്കെന്ന് പറഞ്ഞു.
കാരണം പണ്ടൊന്നും ഞ നമ്മള് ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. പണ്ടന്ന് പറയുമ്പോ വാർത്തകളില്ല ആ നമ്മളെ ഈ വാർത്തകൾ കേൾക്കാറില്ല ഇപ്പോഴത്തെ ഇതുപോലെ ഒന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ പണ്ടത്തെ കാലാവസ്ഥ വെച്ച് നോക്കു ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര പേടിയ കാരണം പൊറത്ത് നമ്മളൊരു മഴ കണ്ടൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ പൊറത്തോട്ടു പോയാ മിന്നലാ ഇടി ഇടി പ്രശ്നം പക്ഷെ മിന്നൽ എന്ന് പറയുമ്പം ആ ഇടീം മിന്നലും വന്നാൽ പ്രശ്നമാണ് മിന്ന മിന്നല് വരുമ്പോ തന്നെ നമ്മള് പേടിച്ച് അകത്തോട്ട് കേറേ ചെയ്യാ കാരണം ന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ വാർത്തകൾ കേൾക്കുന്നത് കൊണ്ടുള്ളൊരു പേടി നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫ മുമ്പിൽ ഇരിക്കാൻ പറ്റ
ഇല്ല അപ്പൊ എന്റെ മോനൊക്കെ ഭയങ്കര പേടിയാണ് ഭയങ്കര ടെൻഷനാണ് മോനൊക്കെ അത് സൗണ്ട് കേട്ട കഴിഞ്ഞാൽ തന്നെ എന്നെ പിടിച്ച് ഇങ്ങനെ ഇരിക്ക കാരം അപ്പ ഞങ്ങൾ ഒറ്റക്കാണ് വീട്ടില് അപ്പൊ പിന്നെ ഭയങ്കര ഇതാണ് പിന്നെ മഴ ഇടിയും കൂടെ എനക്ക് ഇടിനോട് ഭയങ്കര പേടിയട്ടോ അപ്പ മെനിങ്ങാന്ന് ഇതേപോലെ രാത്രി രണ്ട് മണിയരെ അധികം സൗണ്ട് ഒന്നും നമ്മള വീടിൻ്റുള്ളിൽ കേൾക്കൂല്ല പക്ഷെ അത്രയും വലിയ ല്ല്യടി ആയോണ്ടന്നു ഞൻ ഞെട്ടി ഞാൻ ഒണന്നു. പോയി അത്രക്കും വല്ല്യ സൗണ്ടേർന്നു.
നല്ല ബുദ്ധിമുട്ട് എങ്ങനെ ക്കെയാവുമ്പോ ചെയ്യണ്
പിന്നെ മഴ പെയ്തോണ്ട് പിന്നെ ഒരുപാട് പേരുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും ആ ചൂടും ഒക്കൊന്ന് കൊർ ർഞ്ഞ് കിട്ടി എന്തൊര് ചൂടേർന്നു ഞങ്ങള് പൊർത്തേ വടെ നാട്ടില് ണ്ടായിർന്നില്ല ലാസ്റ്റ്ത്താ ആ ഇ ചൂടിന്റെ ആ ഒരാഴ്ച മുന്നേണ് ഞമ് ഞമ്മൾ നാട്ടിൽക്ക് ഇവിടെ അവിടെ എനിക്ക് തണു ന ഇവടെ വ നേരെ ഇത് ഈ ചൂട് കണ്ടിട്ട് എത്താ ചെയ് ചെയ്യെണ്ടുന്നറിയില്ല ആകെ ടെൻഷനായി.
ആഹ് കാരണം ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയല്ലേ?
പെട്ടെന്ന് പ്രഷറു കുറയും. അപ്പൊ ദേ പ്പോലെ വന്നപാട് കൊറഞ്ഞ് തലകറങ്ങി ആകെതായി. പിന്നെ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ എസിയൊക്കെയാക്കിക്കോ ഒന്ന് കൊറച്ചേരം ഇരുന്ന് അങ്ങനെ ആ ഒരു ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടാ രണ്ടു ദിവസം ഏകദേശം പിടി ആ നമ്മക്ക് പെട്ടന്ന് മാറിയതല്ലേ മോൻക്കാണെങ്കിലും മോൾക്കാണെങ്കിലും ഒക്കൊരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഇങ്ങട് വന്നപാട തന്നെ, പിന്നെ ഇങ്ങനെ ഓക്കെയായി ഓക്കെ പിന്നെ നമ്മള് വന്ന്‌ ഒരാഴ്ച കഴിഞ്ഞേരം മയ തൊടങ്ങിട്ടോ. ആദ്യത്തെ അഥി മഴ എടക്കും തലക്കോരോ മഴ കിട്ടിയല്ലേ ഫസ്റ്റ്. റ്റ് പിന്നെയൊള്ളതമുക്ക് എന്നാലും എന്താ പറയാ അധികം മഴയൊന്നുൽ നമക് ന്നൊക്കെ ജൂൺ ഒന്ന്ന്നൊക്കെ പറ ന്ന്‌ കഴിഞ്ഞാല് നമ്മള് സ്കൂൾക്ക് പോണ കാര്യോക്കെയാലോചിച്ച് വിട്ട് കഴിഞ്ഞാല് ഫുള്ള് മഴയൊക്കെ നനഞ്ഞ് ബെഗൊക്കെ നനഞ്ഞ്
അതാ അതാ കൊടയും പിടിച്ചിട്ടന്നൊരെറകൊണ്ട് സത്യം പറഞ്ഞാ കൊട
കൊടയും പിടിച്ച് ഒണ്ട് സത്യായിട്ടൊന്നു മൊഴ മഴയുണ്ട് അത്രയും നനഞ്ഞിട്ട് പുതിയ യൂണിഫോമൊക്കെറ അന്ന്മക് പുതിയ യൂണിഫോമും കൊടെക്കെ ആവുമ്പോ നമുക്കൊരു കെയ് കെയറിങ്ങാണല്ലോ ചെലപ്പോ ചെൽപ മഴ പെയ്ത ച്ചാലും കൊട നിവർത്തില്ല കൊട നനയുന്ന് പേടിച്ചിട്ട് ഇപ്പം അങ്ങനെയില്ലല്ലോ മക്കൾക്കൊന്നൊരു എന്ന് വെച്ചാല് നമുക്കൊരു പുതിയ കൊട കിട്ടണത് പുതിയൊര് ഡ്രസ്സ് കിട്ടണത് അതിനൊക്കെ ഒരു പുതുമ ഉണ്ടായി ഇന്നാണന്ന് ചെൽ പെരുന്നാള് വരുമ്പോ എനി എന്തെങ്കിലും വിശേഷങ്ങള് വരുന്ന സമയത്ത് മാത്രേയൊന്ന് ഡ്രസ്സ് കിട്ടീരുന്നുള്ളു ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്യാണം ഉണ്ടെങ്കിലും ഡ്രെസ്സാണ് ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഡ്രസ്സാണ് മരണത്തിന് പോലും സത്യം പറഞ്ഞാൽ ഡ്രെസ്സാ എന്തിന് ഒരു കല്യാണം തന്നെ എന്താ കല്യാണല്ലാ അപ്പോ ഹാ കല്യാണങ്ങളൊക്കെ പാ എന്താ പറയാ ആഘോഷ ങ്ങളാണ് മറ്റേത് ഒരു ദിവസ ഇപ്പത്തെ ഒരു കല്യാണമുണ്ട് അപ്പൊ എത്ര ദിവസമാ കല്യാണം ഓരോരോ ഫങ്ക്ഷൻസ് മഞ്ഞ കല്യാണം പച്ച കല്യാണം മാറി മൊത്തത്തില് മാറി
വെയിലും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയം മഴയാ ഇവിടെ കാരണം തുണികള് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രിക്കും അപ്പ ന്നോ നോക്കുമ്പോ നല്ല മഴ
ഇപ്പൊ ഇനിക്ക് തറവാട്ടിൽ ഞൻ ഞങ്ങക്ക് തറവാട്ട് വീട്ടിലായിരുന്നു അതെ പോലൊയിരുന്നട്ട ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു തറവാട്ടിൽ അന്ന് ഹസ്ബന്റിന്റെ പിന്നെ ഉമ്മ ഉ പ്പ ഏട്ടനും ഫാമിലിയും അനിയനും ഫാമിലിയും പിന്നെ പെ പെങ്ങളും ഉണ്ടാകും ചില സമയത്ത് പെങ്ങളും ഫാമിലി ഇണ്ടാവും അപ്പൊ ഇതൊക്കെ കൂടെ ൽ എല്ലാരും കൂടെ ഒരു വീട്ടിലായി നിന്ന് ഞങ്ങൾക്ക് ത് എത്ര നമ്മൾ ഷീറ്റ് കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എല്ലായിടത്തും കൂടി ഒതുക്കൽ പോസിബിൾ ആയിരുന്നില്ല ഭയങ്കര ബുദ്ധിമു യിരുന്നു ഈ മഴക്കാലം വന്ന കഴിഞ്ഞാൽ ഇതൊന്നു ഒണങ്ങി കിട്ടണങ്കിൽ മക്കളെ യൂണിഫോം ആണെങ്കിലും ഇതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങള് തമസം മാറിയല്ലേ പിന്നെപ്പോ അയ്‌ന്റെ പ്രശ് ല്ല ഞങ്ങള് പിന്നെ ഫുള്ളൾ ആയിട്ട് മേലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തികാണ് അയിന് ബുഷീനും അതുപോലെ തന്നെ തോ പിന്നെ ആ ഇടാനുള്ളതൊക്കെ സെറ്റ് ആക്കി ഒരു ഭാഗത്ത് എന്നിട്ട് സെറ്റ് ചെയ്തി രിക്കാണ് അതുകൊണ്ട് അതിന്റെരു ടെൻഷൻല്ല മറ്റേതൊന്ന് ഉച്ചക്കൊന്ന് ഒറങ്ങാൻ പോലും പേടിയാക്കാരം ഇനി വെയിലത്ത് കൊണ്ടയിടണ സിട്ടിക്കിണെങ്കിലേ ആഹ് മഴ പെയ്യോ മഴ പെയ്യോ ആഹ് ബുദ്ധിമുട്ടായിരുന്നു അത് പിന്നെ അങ്ങൻത്തെ ടെൻഷൻ
ഇല്ല ഉം പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ
വിശേഷം എന്താ അങ്ങനെ പോണ് ഇന്നട്ടെന്താ ഇന്ന് രാത്രിത്തെ ഫുഡൊക്കെ
ആ ഞാപ്പൊ കൊറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ
ആ ഓക്കെ ഓക്കെ ശെരി